ആഹ്
ഹലോ
ആഹ് ആഹ്
ഉം
ഹലോ
ആഹ് ഹലോ ഹലോ
കേക്കുന്നില്ലാ?
കേക്കിന്നില്ല അറിയില്ല എന്താ കേക്കാത്തെ കേക്കാത്തെ എന്താ? കേക്കണില്ലേ?
ആഹ് ഇങ്ങോട്ട് കേക്കുന്നല്ലോ
കേക്കണ്ട് അങ്ങട് കേക്കണ്ട് അങ്ങട് ഇപ്പം കേക്കണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് ആഹ് ഭക്ഷണം കഴിച്ചോ?
ആഹ് ഭക്ഷണം കഴിച്ചു?
ആഹ്
ഉം നമ്മുടെ ടോ ടോപ്പിക്ക് എന്തായിരുന്നു?
ആഹ് എന്ത്?
ടോപ്പിക്
ടോപ്പിക്ക് എന്താ ഇങ്ങനെ എന്തെങ്കും സംസാരിച്ചോണ്ടിരിക്കാന്നല്ലേ?
ഉം എന്തേലൊക്കെ സംസാരിക്കാൻ വേണ്ടേ? എന്തേലൊക്കെ
എന്നാ ഫുഡ്ഡിനെ കുറിച്ചിട്ട് എന്നാ പറഞ്ഞോ
ഫുഡിനെ കുറിച്ചിട്ട് ഇപ്പോ എന്താ ഫുഡ് ഏറ്റവും നല്ല ഫുഡ്ഡ് ഉള്ളത് മലപ്പുറം ന ജില്ലല്ലേ? അന്റെ അ അഭിപ്രായം എന്താണ്?
ഞാന് ആ എന്താ ഇപ്പൊ അസർക്ക എന്താ ഭക്ഷണം കയിച്ചത്?
അസർക്കോ? ചായക്കിപ്പോ നെയ്യപ്പം കഴിച്ചു.
നെയ്യപ്പാ ആഹ്. എങ്ങനാ നെയ്യപ്പണ്ടാക്ക്ന്ന് നിങ്ങള് വീട്ടില്?
വീട്ടില്ണ്ടാക്കിയല്ല. വാങ്ങിയതാണ്.
വാങ്ങിയതാണോ? ഈഹ് സാധാരണ എന്താണ് വീട്ടില് ഇണ്ടാക്കല്? വീട്ടില്ണ്ടാക്ക കടി എന്തൊക്കെയാണ് നിങ്ങള്?
വീട്ടില് പൊക്കോട ഇണ്ടാക്കും, പഴംപൊരി ഇണ്ടാക്കും. അങ്ങനെ ഓരോ എണ്ണക്കടികളൊക്കെ ഇങ്ങനെ ഇണ്ടാക്കും.
അതെ. പിന്നെ, ഏതാ ഈഹ് ഫുഡ്ഡിഷ് ടള്ളത്?
ഇഷ്ടള്ള ഫുഡ്ഡോ? ബിരിയാണി മത്തി.
ബിരിയാണി മന്തിയാണോ?
ഉം ബിരിയാണി അല്ലെങ്കി മന്തി. ഇത് രണ്ടു ഇഷ്ടവാ.
ആഹ്. ഏത്, മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ?
ചിക്കൻ ബിരിയാണി.
തൽശ്ശേരി ബിരിയാണി കഴിച്ചിട്ടുണ്ടോ?
തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടില്ല.
അതല്ലേ, ബിരിയാണീല് ഫേമസ് ബിരിയാണി തലശ്ശേരി ബിരിയാണിയല്ലേ?
ഉം കഴിച്ചിട്ടില്ല?
ആഹ് നല്ല അടിപൊളിയാണ് തലശ്ശേരി ബിരിയാണി.
ആഹ് എനിക്കയിനെക്കുറിച്ച് വല്യ ഐഡിയൊന്നുല്ല. ഞാൻ മലപ് ഞാൻ കൂടുതലും കഴിക്കാറ് മലപ്പുറം ദം ബിരിയാണി.
ആഹ് ആഹ് മലപ്പുർ ത്തൊക്കെ ഇണ്ട് തലശ്ശേരി ബിരിയാണിന്റെ കുറെ ഷോപ്പ്ണ്ട്, തിരൂർ ഭാഗത്തല്ലാം ഉണ്ടല്ലോ? ഉം. ഈഹ് സ ബിരിയാണി ഇണ്ടാക് ക്കാറുണ്ടോ നിങ്ങള് വീട്ടില്?
ഞ ഞങ്ങള് ബിരിയാണി ഇണ്ടാക്കാറൊക്കെ ഇണ്ട്. വാപ്പ ഇണ്ടാക്കും ഉമ്മയും ഇണ്ടാക്കും ബിരിയാണി.
ആഹ്.
പിന്നെ?
ഇന്ന് നിങ്ങള് സാധാരണ എന്താണ് ഫുഡ്ഡ് ഇണ്ടാക്കല് വീട്ടില് ഇങ്ങനെ സ്പെഷ്യലായിട്ട്. നിങ്ങളിപ്പോ സ്പെഷ്യലായിട്ട് എന്താണ് ഇണ്ടാക് ള്ള മന്തിയാണോ ബിരിയാണിയാണോ അല്ല സ്പെഷ്യൽ റൈസ് എന്തെങ്കിലും? അല്ല ബർഗർ അങ്ങനത്തെ എന്തെങ്കിലും ചൈനീസ് ഫുഡ്ഡ് എന്തെങ്കിലും ഇണ്ടാക്കാറുണ്ടോ വീട്ടില്?
ചൈനീസ് ഫുഡ്ഡ് അങ്ങനൊന്നു ഇണ്ടാക്കാറില്ല.
ഉം.
സ്പെഷ്യലായിട്ട് ഇണ്ടാക്ക്ണെ ബിരിയാണി മന്തി ഇതൊക്കെ സ്പെഷലായിട്ട്.
ഉം. അല്ലാത്ത ഇങ്ങനെ ഈഹ് ഇത് ചൈനീസ് ഫുഡ്ഡൊന്നും ഇണ്ടാക്കാറില്ല?
ഇല്ല അങ്ങൻത്തെയൊന്നും ഇണ്ടാക്കാറില്ല.
ആഹ് ഈ ബർഗറ് ആഹ് അത്പോലത്തെ ഐറ്റംസ് എല്ലം തിന്നാറ്ണ്ടാ? ഏഹ്?
കഴിക്കാറ്ണ്ട് കഴിക്കാറ്ണ്ട് പൊറത്ത് പോയി കഴിക്കും.
ആഹ്. ഇപ്പൊ ഈ അട്ത്തിട്ട് കഴിച്ച
അട്ത്തായിട്ട് കഴിച്ചത് പിസ.
ഏഹ്?
പിസ്സ കഴിക്കാൻ പോയിണ്ടായിന് അട്ത്തായിട്ട്.
പിസ്സ ആണോ? ആഹ്. ഏതാ പിസ്സരോര് വേറെ ടൈപ്പ് ഉണ്ടല്ലോ? ബട്ടർ പിസ്സ എ ഏതാണ് പിസ്സ കഴിക്കല്?
ഞാൻ കൂടുതല് മറ്റേ ചിക്കൻ കുറച്ച് എരിവും മധുരം ഇതൊക്കെയുള്ള ചിക്കൻ ടിഷ് കഴിക്കാറ്.
ഉം ജ്യൂസെല്ലാം ഇണ്ടാക്കാറുണ്ടോ വീട്ടില്?
ആഹ് വീട്ടില് ജ്യൂസ് അധികം ഒന്നും ഉണ്ടാക്കാറില്ല ന്നാലും ഉണ്ടാക്കും.
ഈ
കൂടുതല് ഓറിയോ ഷെയ്ക്ക് ക്കണ്ടാക്കും അല്ലെങ്കിൽ പീനി ബട്ടർ ഷേയ്ക്ക് ഇണ്ടാക്കും. ഷാർജ ഇണ്ടാക് അങ്ങനെ എന്തേലൊക്കെ ഇണ്ടാക്കും
ആഹ് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യുണ്ടോ? ഫുഡ് ബിസിനസ് എന്തെങ്ക് ചെയ്യാൻ താല്പര്യണ്ടോ?
ഫുഡ് ബിസിനസ് താല്പര്യം താല്പര്യല്ല. അയിനെ കുറിച്ചൊന്നും വല്യയ ഇതില്ല എനിക്ക്
കേ കേക്ക് അങ്ങനത്തെ എന്തെങ്കും വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ നിങ്ങള്?
ഇല്ല ഉമ്മ ഉണ്ടാക്കാറുണ്ട് കേക്ക് വല്ലപ്പം ബർത്ത്ഡേയ്കൊക്കെ
ആഹ് ഉമ്മ
ഏഹ്
ഉമ്മ ഉണ്ടാക്കുമ്പോ നിങ്ങള് കൂടി എന്തൊക്കെ ചെയ്യും നിങ്ങളിപ്പോ എന്തൊക്കെ ചെയ്യുവ ഇനി ബീറ്റ് ചെയ്യോ?
ഉമ്മ പറയണൊക്കെ ചെയ്യും അല്ല എന്തൊക്കെയ ചെയ്യണ്ട വച്ച പറഞ്ഞ തന്ന് അതേപോലെ ചെയ്യും
ആഹ്
ഈ വിപ്പിങ് ക്രീമ് ഉണ്ടാക്കുക ബീറ്റെയ്ത്ണ്ടാക്ക അതേപോലെ ലയറ് കട്ടെയ്യ അങ്ങനെ എന്തൊക്കെയൊക്കെ പണിണ്ടാവല്ലോ അതൊക്കെ ചെയ്യ
ആഹ് പിന്നേ ഇത് ആരെങ്കിണ്ടോ നിങ്ങളെ പരിചയത്തിൽ ആരങ്ങുണ്ടോ ഇങ്ങനെ ഫുഡ് ബിസിനസ്സ് ചെയ്യുന്ന കാറ്ററിങ് ചെയ്യുന്ന
എന്റെ പരിചയത്തില് ഇപ്പൊ അധികാരുല്ല ഇല്ല വടെ ഇല്ല കാറ്ററിങ്ങിനെ പറ്റിയ നിനക്ക് ഇതില്ല ഇവടെ അടുത്ത അവിടില്ലെ?
ആഹ് വീട്ടിലാരാണ് കൂടുതല് നല്ല സ്പൈസി ഫുഡ് ഉണ്ടാക്കാറുള്ളത്?
സ്പൈസി ഫുഡ് ഉമ്മന്നെ ഉണ്ടാക്ക.
ഉമ്മന്ന ഉമ്മന്ന അപ്പൊ കില്ലാടി.
ഉം ഉമ്മാണ് വടെ കുക്കിംങ് ടിന്ന്
ഉമ്മ കൂടുതൽ ഉണ്ടാക്കുന്ന ഫുഡ് ഏതാണ്? എറ്റവും ഉമ്മാന്റൊരു സ്പെഷ്യൽ റെസിപ്പി
ഉമ്മ കൂടുതൽ സ്പെഷ്യൽ ഉണ്ടാക്കാറ് കപ്സയാണ് കപ്സയും, ചിക്കനും, ബീഫും. കപ്സ കപ്സ് ബട്ടർ ചിക്കൻ അല്ല കപ്സ കപ്
അ ആഹ് കപ്സ ആഹ് കബ്സം പിന്നെ അയിന് കൂട്ടാൻ എന്തണ്ടാക്ക?
ഉം അത് ചിക്കനും വെച്ച് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും ചിക്കൻ ഗ്രേവിയും ഇതൊക്കെയ ആയിട്ട് അതെങ്കെ ചില്ലി ഉണ്ടാക്കും പിന്നെ ബീഫ് ഗ്രേവി ഒക്കെ ആയിട്ട്ണ്ടാക്കും.
യൂട്യൂബിലല്ലോ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ നോക് നിങ്ങൾക്ക് യൂട്യൂബ് ല് ഇൻ ഇൻസ്റ്റാലുള്ള ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ
ആഹ് കാണാറുണ്ട്.
ആഹാ അതിനോട് താല്പര്യ
ല്ല കൂടുത
ആഹ്.
ആഹ് ഇങ്ങനെ ഫ്രീ ണ്ടാവുമ്പോ ഇങ്ങനെ. നോക്ക് നോക്കലുണ്ട് ഇങ്ങനെ സ്വന്തായ്ട്ട്ങ്ങനെ നോക്കൽണ്ട അല്ലെങ്ങനെ. കാണുമ്പോ നോക്കാല.
ഉം ഫ്രീയാവുമ്പോ കാണുമ്പങ്ങനെ അതിനെ കുറിച്ച്ങ്ങനെ കൂടുതൽ അറിയും.
ആഹ് ന്തെങ്കും സ്വീ സ്വീറ്റ്സ് എന്തെ ഉണ്ടാക്കാറുണ്ടോ.
സ്വീറ്റ്സ് ലഡു ഉണ്ടാക്കുമ്മ ജിലേബിയോ. എൽ ലഡു ജിലേബിയുണ്ടാക്കും.
ആഹ് ഉമ്മണ്ടാക്കൊ നിങ്ങ.
ഞങ്ങതിന്നു.
ആഹ്.
ഞങ്ങള് തിന്നും ഉമ്മയുണ്ടാക്കും.
ആഹാ ആഹ്. ഇത് പിന്നെ വേറെന്താ സ്വീറ്റ്സ്ണ്ടാക്കല്. പ്രത്യേകിച്ചിരുന്നങ്കിൽ പരിവാടി പ്പൊ പെരുന്നാളെല്ലൊ ഒന്ന്. എ എന്താ.
സ്വീറ്റ്സ്ണ്ടാക്കാറൊന്നുല്ല അധികം. അധികം സ്വീറ്റ്സ്ണ്ടാക്കാറൊന്നുല്ല.
അ ഇത് പെരുന്നാൾക്കൊന്നു സ്വീറ്റ്സ്ണ്ടാക്കാറില്ലേ.
ഇല്ല പെരുന്നാൾക്ക് മന്തി. ബിരിയാണി ചിക്കൻ ചില്ലി ഗ്രേവി അങ്ങനെ.
ആഹ് മ്മളങ്ങോട്ട് സ്വീറ്റ്സാണ് കൂടുതൽ ണ്ടാവല് ചോറ് പിന്നെ ഉച്ചക്ക് മാത്രേ ഉണ്ടാവുള്ളൂ.
ഉം എവിടെണ് കോഴിക്കോടങ്ങള്.
അല്ല അമ്മൾത് കാസർഗോഡാ.
ആഹ് കാസർകോഡോ.
ഉം കാസർഗോഡ് മ് അങ്ങോട്ട് വന്നിട്ടുണ്ടോ.
ഇതുവരെ കാസർഗോഡ് ആ ഭാത്തക്ക് ഞാ വന്നിട്ടില്ല.
ആഹ്.
കോഴിക്കോട് ഒരുപാട് പ്രാവശ്യം പോയിണ്ട് അത് അതാണ് അവിടെണ് ജാര്ച്ച് അവിടെ ഇതേപോലെ സ്വീ ച്ച് നറയണ്ട.
ആഹ് കാസർഗോഡില് നല്ല ഫുഡാണ് കാസർഗോഡ്ല്.
ഉം.
കാസർഗോഡ്ല് നല്ല ഫുഡാണ് വീട്ടിലൊക്കെഇണ്ടാക്കുന്നത്. ആഹ് നല്ല നല്ല സ്വീറ്റ്സ് ണ്ടായപ്പോ നല്ല കേക്ക് ണ്ടാക്കും വീട്ട്ല്. എല്ലാരും വീട്ടില് ബിസിനസ്സ് ചെയ്യും.
വീട്ടിലെ ബിസ്നസോ.
ആഹ് ഫുഡ് ബിസിനസ് കേക്ക്. ബേക്കറി അല്ല വീട്ടില് സ്ത്രീകള്.
ചെയ്യാറുണ്ട് പക്ഷെ ചെയ്യാറ്. മറ്റേന്റെ ഇവിടെള്ള താത്തമാര് ചെയ്യാറുണ്ട് പക്ഷെ. ഞങ്ങള് ചെ ഞങ്ങളെ ഞങ്ങള് ചെയ്യാറില്ല.
ഇല്ല ഞമ്മളെ വീട്ടില് ചെയ്യാറുണ്ട് എന്റെ താത്തന്മാരെല്ല ഫുഡ് ണ്ടാക്കും അത്. ഏ ഏ വാട്സപ്പിലൂടെ ഗ്രൂപ്പ്ണ്ടാക്കിട്ട് അങ്ങനെ.
ആഹ് അങ്ങനെ ഷെയർയ്യല്ലേ.
ആഹ് അങ്ങനെ കേക്ക് എല്ലാം ണ്ടാക്കിട്ട് നല്ല നല്ല സ്വീറ്റ്സ്. ചോക്ലേറ്റ് അതെല്ലാം ണ്ടാക്കും.
ഉം ഉം.
അപ്പൊ അവർക്ക് ഒരു വരുമാനമായി
ഉ
പിന്നെ വീട്ടില് വെറുതെ ഇരിക്കണ്ടല്ലോ
ആഹ്
എന്തെങ്കിലും ശ്രമിക്കാറുണ്ടോ നിങ്ങള് ഫുഡ് ഇ ണ്ടാക്കാന്
ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കാറൊ ക്കണ്ട് അന്ന്
അയല്ല നിങ്ങള് സ്വ സ്വന്തായിട്ട് ഉണ്ടാക്കി ഏത് ഫുഡ് ആരും കൂടെ ഒറ്റക്ക് ഉണ്ടാക്കി യ ഫുഡ്
ഒറ്റക്ക ഉണ്ടാക്കിയത് ഒരു കേക്ക് ഉണ്ടാക്കിണ്ടായിരുന്നു
ഉണ്ടാക്കിട്ടുണ്ട് അങ്ങനെ കഴിക്കാൻ കൊള്ളോ
കുഴപ്പഇല്ല കുഴപ്പമൊന്നുല്ല ഒന്നും പറ്റിയൊന്നുഇല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു
ആഹ് ടേസ്റ്റൊക്കെ ഉണ്ടലെ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോ എങ്ങനെ ഉണ്ടായി ഫസ്റ്റ് ഉണ്ടാക്കുമ്പോ നല്ല രീതിക്ക് ഉണ്ടായിട്ട് കിട്ടിനാ ആഹ്
അങ്ങനെയ അല്ലാണ്ട് കൊഴപ്പം ഒന്നുല്ല
ഫ്രണ്ട്സ് അങ്ങനെആരെങ്കിലും ഉണ്ടാ ഫുഡ്ഢി നല്ല ഫുഡ് അടിക്കുന്ന ഫ്രൻസ് ആരെങ്കിലുണ്ടോ കൂട്ടത്തില്
കൂട്ടത്തില അങ്ങനെയൊന്നുല്ല ഒക്ക ഒര് ഇതന്നെ
ഉം നല്ല ഫുഡൊന്നും അടിക്കാൻ പോവല്ല പുറത്തേക്ക്
ആഹ് പോയാ ഇണ്ട് പോവാറുണ്ട് പൈസൊക്കെ ഇങ്ങനെ ഷെയർ ഇട്ടട്ട്
ദോസം പോം
ദിവസോം പോവൂല്ല
ഉം
ഫ്രീയാവുമ്പ പോം
ആഹ്
പിന്നെ
പിന്നെഎന്ത്
ഏത് ജില്ലയാണ് മറ്റേ ഫുഡ് നല്ല ഫുഡുള്ള ജില്ലഎ
വേറെന്ത് ആഹ്
നല്ല ഫുഡുള്ള ജില്ലയെ ഏതാണെന്ന അഭിപ്രായം
ന നല്ല ഫുഡുള്ള ജില്ല
യാ
അത് കണ്ണൂരല്ലേ
ഉം കണ്ണൂര് കണ്ണൂർ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടും പിന്നെ
കടി കടികൾ ഉണ്ടാക്കും അവിടത്തെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ നല്ല നല്ല വെറൈറ്റി കടികള് ഉണ്ടാവും ദിവസ ഇത് ഒരു കടികൾ ഉണ്ടാവും നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു ഏകദേശം ഒരു മിനിമം കടികളന്നെ ഇങ്ങനെ മാ മാറ്റി മാറ്റിറ്റ്ഇണ്ടായികൊണ്ടിരിക്കും അവര് പുതിയ പുതിയതായിട്ട് ട്രൈ ചെയ്തൊണ്ട്രിക്കും
യാ ആഹ് ഇവടെ കോഴിക്കോട് നല്ലൊരു മന്തി കിട്ടണ കടയ്ണ്ട് സൂഫി മന്തി അത് കഴിച്ചിണ്ടാ
ഞാൻ ആഹ് ഞാൻ കഴിച്ചിട്ടുണ്ട് അവിടെ ഞാന് മ ആഹ് ഞാന് ഇങ്ങനെ മലപ്പുറത്ത്ണ്ട അപ്പൊ ഞാൻ സൂഫി മന്തി പിന്നെ നഹദി പിന്നെ
ആ നെഹദി ഞാനും കഴിച്ചിണ്ട്
ആഹ് കുബാവാല്
കുബാവയോ അത് കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ലാതോന്ന്
ഏഹ് കാലിക്കട് ബീച്ചിന്റെ അവിടു ത്താണോ
ബീച്ചിന്റെ അവിടെയാ
സൂ സൂഫിമന്തി ബീച്ചിന്റെ അടുത്തല്ലേ ഉള്ളത്
ആഹ് അത് ബീച്ചിന്റെ അടുത്താണ് അത് അത്യാവശ്യം ന ല്ലൊരു മന്തി തന്നെആണ്
അതാ നൽ ആഹ് നല്ല മന്തിയാണ് അങ്ങനത്തെ മന്തി ഉണ്ടാക്കാ ശ്ര ശ്രമിക്കാറുണ്ടാ
ഓഹ് -
ഓഹ് ഉം
ആഹ് ശരിന്നാ കട്ട് ചെയ്യാ-
ആഹ്